ആഹ് ഹലോ.
ഹലോ.
ആഹ് കേൾക്ക്‌ന്നില്ലേ?
ആഹ് കേൾക്ക്‌ണണ്ട്. നല്ല മഴയെണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്ക്‌ണ്ട് അവിടെ മഴയാണ്?
ആഹ് നല്ല മഴ.
ഏ ഏ ഇവടെ നല്ല വെയിലാണ്.
ഇയ്യോ. ഇങ്ങട് നല്ല മഴ ഉതിന്റെ ഇടേൽ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴ ആയിരുന്നു? പിന്നെ അതിന്റെഎടേലെച്ചൊരു വെയിലൊക്കെ കിട്ടിയിട്ടോ.
ഏഹ്.
നല്ല മഴേ.
ഏഹ് ഇന്നാ ഇവിടെപ്പ നല്ല വെയിലിണ്ട് എപ്പഴാാണവൊവിടെ കോരി ചൊരിയ അറിയില്ല. ഡ്രസ്സൊക്കെ പൊറത്തിട്ടിട്ട്ണ്ട്.
പാറത്താ
ആഹ്. പിന്നെ ചോറ്ന്നില്ലേ? ഏഹ് കഴിച്ചിട്ടില്ലേ?
ല്ല ഞാനല്ലാതെ തിരക്കായിരുന്നു ഞായറാഴ്ച ആയതൊണ്ട് ഇ അലക്കല് കഴിഞ്ഞ് കുളിക്കാൻ പോവാൻ നിൽക്കുകയായിരുന്നു
ആഹ് ആഹ് ആഹ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ
ആഹ് അതൊക്കെ കഴിഞ്ഞോ പിന്നെ ചിക്കൻ പൊരിക്കൽ മുളക് തേച്ച് വച്ചിട്ടുണ്ട് മുരിങ്ങേല താളിക്കാൻ വേണ്ടി മോളുടെ കൈ കൊടുത്തിട്ടുണ്ട് അത് ഉരാന്
ആഹ്
ചായ കുടിച്ചത് വൈകിയ ആയതോണ്ടേ കുഴപ്പമില്ല
ആഹ് ശരിയാാ അഹ് വൈകി ഞാനന്ന് തന്നെ ബീഫ് കറി ഉണ്ടായിന്നു
ആഹ്
അത്ട്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പന്ന് ഇന്നുച്ചയ്ക്ക് മീൻ കിട്ടിട്ടില്ല അപ്പൊ ഒന്ന് കൊറച്ച് ചിക്ക ചിക്കൻണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പൊ അതൊന്ന് എടുത്തിട്ട് വറന്ന് വറുത്തെടുത്ത് പിന്നെ ചമ്മന്തി ഉണ്ടാക്കി ചീരപ്പേരി ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ മതിന്ന് ഇന്ന് അതൊക്കെ ഇട്ടാണ്ട് പോട്ടെന്ന് വെച്ചു മീനൊന്നും കിട്ടിട്ടില്ല ഇനി വൈകിട്ട് എന്തേലും കിട്ടോന്ന്ള്ളത് അറിയുന്ന
ഞാൻ വൈകുന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു രിച്ചിട്ടില്ലേ
ആഹ് ആഹ് വൈകീട്ട് ഇഞ് എന്തെങ്കിലും വാങ്ങിട്ട് ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നത് മം എന്തോ കുളിയൊക്കെ കഴിഞ്ഞില്ലേ
ഇല്ലേയ് കുളിച്ചില്ല. കുളിക്കണം. കുളിച്ചോ കുളി കഴിഞ്ഞോ
ആഹ് കുളിയൊക്കെ എല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ ചോറൊക്കെ തിന്ന്ത അങ്ങനെയൊക്കെ കിടക്ക് ക്കാണ്
അത് ശെരി ഏഹ് എനിക്ക് ഇനി കുളിക്കണം നിസ്കരിക്കണം പിന്നെ വിശക്ണില്ല അതാ പിന്നെ ഒന്നാമത് ഇപ്പൊ കുറച്ച് നേരത്തെ ചായ കുടിച്ചതുകൊണ്ടായി മഴ ആയതുകൊണ്ടാവും വിശക്കുന്നില്ല
ആഹ് അത് ശരിയാണ്
ബാക്കിയെല്ലാആയി മുറ്റം അടിച്ചു വാരണംന്ന് വിചാരിച്ചു മഴ പെയ്തു ഒരാ രണ്ടു ദിവസംമായിട്ട് നല്ല മഴ മുറ്റത്തക്ക് ഇറങ്ങാൻ പറ്റിട്ടില്ല
എല്ലാവര്തും അങ്ങനെത്ത തന്നെ മുറ്റം തീരെ അടിച്ചിട്ടില്ല ഞാനൊന്നും ഇപ്പപ്പൊ വെയിയില് ധരിക്കണ പക്ഷെ മുറ്റത്തൊക്കെ എന്താ പറയാ ചെളി കിട്ടിട്ടേ പോ മുറ്റത്തേക്ക് എറങ്ങാൻ വയ്യാ നല്ലതോണം ഉണങ്ങട്ടെ വച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ
ഞാനും അങ്ങനെ തന്നെ പിന്നെ
മുറ്റത്തേക്ക് എറങ്ങണേളും വേണ്ട വെയിലുണ്ടെങ്ക
ആഹ് അതെ അതെ നല്ലൊരു വെയില് ഇപ്പൊ നേരത്തെ വന്നു അപ്പൊ ഞാൻ ഓർത്ത് വൈകുന്നേരം വരെ ഉണ്ടാവലോ. അതുപോലെ മഴ കേൾക്കുന്നുണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്. ഞാന് നല്ല മഴ ഇവിടെ മഴയില്ലാട്ടോ
ഞാൻ അകത്തേക്ക് ഇരിക്കട്ടെ അല്ലെങ്കിലെ സംസാരിക്കുന്നത് കേൾക്കില്ല അങ്ങനെ ഞാനാണെങ്കി പുല്ല് പുല്ല് നല്ല പുല്ല് ഉണ്ടായിട്ടുണ്ട് പറിച്ചിട്ട് തീരുന്നില്ല അപ്പൊ ഇവിടെ ഹസ്ബന്റ് ലീവിന് വന്ന സമയത്ത് ഈ പുല്ല് ഉണക്കാൻ ഉള്ള മരുന്ന് വാങ്ങിച്ചത് അതിന്റെ പാ ഇണ്ട്. അപ്പോ എന്റെ അടുത്ത് കൊറേ ആയി പറയുന്ന ഒരു വെയില് കാണുമ്പോൾ അടിക്ക് പക്ഷെ ഒരു വെയില് ഒന്ന് രണ്ട് ഒരു ദിവസം
ആ അതെ അത അതടി ആഹ് അതടിച്ചെന് കാര്യം കിട്ടണങ്കിൽ ദിവസത്തെ ഒന്നോ രണ്ടു ദിവസത്തെ വെയില ഉണ്ടെങ്കിലേ കാര്യള്ളൂ അല്ലാതെപ്പൊ നമ്മൾ പെട്ടെന്ന് വരുന്ന മഴക്ക് അത് അടിച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ല
മം അതുകൊണ്ട് അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അതേ. അപ്പൊ ഈ ഇന്നൊരു ഉച്ചയ്ക്ക് വെയിലാണ്ടപ്പോ ഇനി വെയില് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു
അത് ശരി
ഉം
ഇവിടത്തെ വെയില് ഇവിടെപ്പോ വെയിൽ കാണണ്ടായി രണ്ടുദിവസൊക്കെ വെയിലണ്ടായിന്ന് നല്ല സുഖണ് ഇങ്ങള് പറഞ്ഞത്രി മുറ്റത്തെ പുല്ലൊക്കെ ഒന്നണ്ട് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്ന്. എല്ലാർക്കും ണ്ട് ഈ മഴ ങ്ങനെ പെയ്യണ കാരണം എത്ര വൃത്തിയാക്കിട്ട് കാര്യല്ല
ആഹ് അതെന്നെ അതാണ്
ഉം
അങ്ങനെ പിന്നെ, എന്താഅപ്പൊ പണിയൊക്കെ കഴിഞ്ഞണ്ട് ഇരിക്കാണ്ല്ലേ
ആഹ് പണിയൊക്കെ കഴിഞ്ഞിട്ടത് അങ്ങനെ മ ഫോൺന്ന് എടുക്കാൻ നോക്കിയപ്പോത്ന് ഫോണെല് ചാർജ് മുഴുവൻ കഴിച്ചിവെച്ചിക്ണ് മറ്റൾ കളിച്ചിട്ട് ഞാന് കണ്ടിട്ടുല്ല ഫോണ് ക കളിക്കല്ലേ
ആഹ് അവര് അങ്ങനെ തന്നെ നമ്മളെ എന്തേലും അടുക്കള പണിയിലൊക്കെ ആ അവർക്ക് ഫോണ് കിട്ടാ ഉ
അപ്പൊ അവര് ആ ടൈമില് ഫോൺ എടുത്ത് കളിക്കും. നമ്മളോന്ന് എടുക്കാ നോക്കുമ്പോ ഫോണിലിട്ട് ചാർജും ഉണ്ടാവൂല്ല അത എല്ലാരും ഞമ്മക്ക് ഒന്ന് കളി ക്കാൻ പറ്റൂല അമ്മ ഈ ഉച്ച സമയത്ത് ഒന്ന് കുറച്ച നേരം ഒന്ന് നോക്കൂ പിന്നെ നോക്ക്ണത് രാത്രിയിലാണ് ഒന്ന് കെട്ക്ക്ണ സമയ
എന്റെ ഫോണ് അതുപോലെ ന്റെ ഫോണിന്റെ ചാർജറ് അതാ നല്ല ഇഷു ആണ് ഇങ്ങനെ വെച്ചാലൊന്നും ശരിയാവൂല്ല ഒരുനേക്ക് ക്ക്ല് ഇങ്ങനെ വേണം അപ്പളെ അത് ചർജ് കയറുള്ളൂ എന്നിട്ട് ഈ ചാർജ് കഴിയുമ്പണ്ടല്ലോ ഫുൾ ചാർജൊ കയ് നമ്മക്കെ കുട്ടിയള് ചാർജ് ഇട്ത്ത് കഴിക്കാന് ദേഷ്യം വരാനുണ്ട്
ആഹ് ശരിയാണ് പറയണ്ട ഇൻക്ക് ഇന്റെ ഫോണ് പെട്ടെന്ന് ചാർജ് കഴിണ ഇതാണ്
ആഹ് അപ്പൊ നമുക്ക് ചാർജും ആഹ് അത് ഫോണ് എടുക്കുന്നേന് കോഴപ്പല്ല ഈ ചാർജർ ഇങ്ങന ആയിട്ടാണെ പെട്ടെന്ന് ചാർജ് ആയി കിട്ടാള്ള പണി എന്താന്നറിയോ
ഉം എല്ലാരും ഫോണ് കംപ്ലൈൻന്റ് ഉള്ളതൊക്കെ തന്നെ ഒരു ഫോണും വാങ്ങണേനും വേണം ഇന്ന് കൊറേ പൈസ
പിന്നെ നല്ല പൈസ വാണം. അപ്പം ഞാനിത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് പോകും അങ്ങനെ കൊണ്ട് നടക്കാ ഫോണ്
എല്ലാരുംങ്ങനെ തന്നെ എത്രത്തോളം അ്ഡ്ജെസ്റ് ചെയ്യാൻ പറ്റോ അത്രത്തോളം അഡ്ജിസ്റ്റ് ചെയ്യട്ടെ വിചാരിച്ച് ചെയ്ത് നിക്കണ് ഒന്ന് രണ്ട് രൂപ പോരാ
ലാസ്റ്റ് ഒരു നെലക്കും പറ്റാതാവുമ്പോ ഒഴിവക്കാ വിചരിച്ചിട്ട് നിക്കണ്
അ ഹെ അതെ അതെ എല്ലാരും അങ്ങനെ തന്നെ പിന്നെ പർഞ്ഞ ഇ എം ഐയിലൊക്കെണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ഇ എം ഐ ആയാലും എന്തായാലും ഒക്കെ കറക്റ്റ് അടവ് വേണം ആഹ് അതെങ്ങാന് ഒരു ദിവസം തെറ്റ് റ്റീട്ട്ണ്ടെങ്കിൽ പിന്നെ മ പിന്നെ പലിശ പലിശ പലശ പലിശ ഉം ആഹ് പിന്നെ അത് വേണം കൊറച്ച് പൈസ നമ്മളെ കയ്യില് വേണം ന്നല് പിന്നെ അടവ് മാസം കറക്റ്റ് അടവ് കൊടുക്കും ഉം അത് പലിശ വരും പിന്നെ
നല്ലൊരു ഫോണ് കിട്ടിയ അതിന്റെ അടവ് തീരുമ്പോ ഇരുപത് രൂപയാവും
ഏഹ് മിനിമം ഇരുപത് ഇരുപത്തഞ്ച് രൂപ
ആഹ് ആഹ് അത് വേണം ഉം ഞാൻപ്പന്നെ കഴിഞ്ഞ പ്രാവശ്യം മൊബൈൽ ഷോപ്പിലൊന്നന്വേഷിച്ചു ഞാൻ കഴിഞ്ഞഴ്ച്ച കടേ പോയപ്പൊ അപ്പൊ ഇരുപതൊക്കെ ആകുന്നർഞ്ഞു ഞാന് ചാർജറെ പുതിയ ചാർജറ് വാങ്ങാനും മനസ്സ് വര്ന്നില്ല കാരണം മ്മ അങ്ങനെയാണ് അപ്പൊ പിന്നെ ചാർജറ് ഇരുന്നൂറ് രൂപയ്ന് ചെലവാക്കണോ ന്ന് വിചാരിച്ച് ങ്ങനെ നിക്കാണ് ഫോണ് ഇന്നോ നാളെയന്ന് പറഞ്ഞണ്ട് നിക്കാ അപ്പൊ പിന്നെ നമ്മള് ഫോണ് വാങ്ങുമ്പോ ചാർജർ പുതിയത് കിട്ടുവല്ലോ
അതെ അതെ
ആഹ് അപ്പ ഞാന് ഒരു നിരക്കും പറ്റാതായിട്ട് ചാർ ചദിച്ചപ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ചാർജറ് ഞാൻ പർഞ്ഞ് അത്ര പൈസന്റന്ന് വേണ്ടെനി കാരണം ഫോണിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അട അടാ ട്‌റ്ണ്ട് ആഹ് വയറിന് മാത്രണ് ഇരുന്നൂറ്റമ്പതില് പിന്നെ അവര് പറഞ്ഞ് പിന്നെ നൂറിന്റത് ഇണ്ട്ന്ന് പറഞ്ഞ്ട്ടോ ന്ന അത് തെരീന്നർഞ്ഞ് ന്നട്ട് ഞാനത് വെച്ചപ്പോൾ സൂപ്പർ ചാർജിങ്ങ് കാണേ പെട്ടന്ന് ഫാസ്റ്റ് ചർ ത് വന്ന് ഇവിടെന്ന് കുത്തിയപ്പ ഇത് ഞ ഞാൻ രാത്രി കുത്തി രാവിലെ എണീച്ച് നോക്കുമ്പളും ഇരുപത്തഞ്ച് അ പതിനഞ്ചാ കടന്നപ്പോ പത്ത് പെർസെന്റേജ കയറിയത് അല്ല ഞാന് പിന്നെ പിറ്റേ ദിവസം ഞാ പോട്ട് അവിടെ കൊടുത്തു അതില് ഞാ പറഞ്ഞിരുന്നു നിനക്ക്ത് പറ്റൂലയാ രാവലും കൊണ്ടുവരുംന്ന് പറഞ്ഞപ്പ ഓക്കേ എന്നൊക്കെ പറഞ്ഞായിരുന്നു ങ്ങട്ട് പിന്നെ ചെന്നപ്പോ അവര് പറയുന്നത്ത് ഇത്പ്പൊ താത്ത ഗ്യാരണ്ടി ഇല്ലാത്തതാണ് ഇരുന്നൂറിന്റണ് ഈ ഗാരണ്ടി ഉണ്ടായിരുന്നത് ഞാന അത് ഇങ്ങള് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അടാപ്റ്റർ ഞാൻ അട ഇ കൊണ്ടിട്ടില്ലനി അടാപ്റ്ററിന് പറ്റുമോ നോക്കട്ടെ അല്ലെങ്ക ഞാൻ കൊണ്ടുവരന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്നിട്ടവര് കട ന്നിട്ട് ഞാന് പിന്നെ ഞൻ എന്ത ചെയതു അവിടെ പോയി നോക്കി അതിൽ അവരറഞ് പിന്നെ അവിടെള്ള കടയിലുള്ള ചാർജർ ഫുള്ള് അവര് വേറെ വേറെ ഇട്ട് നോക്കിട്ടോ ഒന്നും ശരിയാവുന്നില്ല അയ്ല് പിന്നെ പർഞ്ഞ് ന്നാ ങ്ങള് ക്യാഷ് തന്നാളി ഞാൻ വേറെ കടയി നോക്കട്ടെർഞ്ഞപ്പോ മുതലളി ക്കിളിച്ചപ്പൊ മുതലളി പറഞ്ഞു കൊടുക്കാൻ പറ്റൂലാറിഞു ഏ അതൊന്നിനും ഗ്യാരണ്ടി ഇല്ല ഞാൻ പറഞ്ഞ പിന്നെ ന്നങ്ങള് തെരി എനിക്ക് ക്യാഷ് വേണ്ട എനിക്ക് ചാർജർ ഇന്റെ ഫോണിന്റെ കേടല്ല കാരണം എന്റെ മോള ചാർജർ വെച്ചാ പെട്ടെന്ന് ആവുണണ്ട് പക്ഷെ അത് രണ്ടാക്കെ ഒരേ പോലെ യൂസ് ചെയ്യാൻ കഴിയാത്തത കൊണ്ടാണ് ഏ ചെൽപ്പോ അവളതെൽ ഇന്റെയിലും അപ്പ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതോണ്ടാപ്പൊ ഞാന ഒരു ചാർജർ വാങ്ങിയത് അല്ല അവര് ഇന്നല്ലേ പിന്നെ നിങ്ങൾ നാളെ വേരി ങ്ങളെ അട കൊണ്ട് അടാപ്റ്ററുംകൊണ്ടുവരിം ന്നാ നാളെ വരിം ഞാൻ ഇപ്പൊ അവിടെ ഇല്ലാ നമുന്തേലും ചെയ്യർഞ്ഞ നിങ്ങള എനിക്ക് പൈസ തരണ്ട നിങ്ങെന്തായാലും ഒരു നല്ല ചാർജ് തന്നാൽ മതി സൂപ്പർ ചാർജ് പൈസ കൂടിയാലും വേണ്ട നൂറിലേറേ ആയാലും വേണ്ടില്ലാറിഞ്ഞു ഇപ്പ ഇന്നിപ്പോ മോളൊക്കെ പറഞ്ഞ വിച്ചട്ടിണ്ട് ഞാന് എന്തായി അറിയില്ല ആ പിന്നെ പൈസ പൈസ കൊ കൊടുക്കുക അല്ലെങ്കിൽ ഞാ പറഞ്ഞു പിന്നെ നിങ്ങള് ചാർജർ ഉണ്ടാക്കാൽ ശെരി പൈസ തല്ലന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ നമ്മള ഇവിടെ അടു മുള്ള കടയാണ് ഞാ പറഞ്ഞ ഞാ പുറ നിന്നാണ് വാങ്ങാറ്ത് ഇപ്പൾ നമ്മളടു നമ്മ ആങ്ങടൽന്നെ ആയിക്കോട്ട വിചരിച്ച വാങ്ങിടയത് പങ്ങൾക്കും എങ്ങനെയാണ് ആർ പുതിയ ആൾക്കാരാണ് ഞങ്ങളെ നാട്ടിലുള്ളവരല്ല കേട്ടോ
അതുകൊണ്ട് കൊഴപ്പല്ല ഞാൻ പറഞ്ഞു നിങ്ങ ഇപ്പ പറയുന്നത് ഞമ്മള് പുറത്ത് പോയി വാങ്ങാതെമ്മ നമ്മളും അട്ട തന്നെ വാങ്ങാൻ വിചാരിച്ചപ്പോ ഇത് ഇങ്ങനെ ആയില്ല അയ്ല് അവര്റഞ്ഞേ പിന്നെ നിങ്ങളത് കൊടുത്തയക്കാണ്പ്പൾ മോളെ പറഞ്ഞയഴച്ചിട്ടുണ്ടായിന്തയാവോ
എന്താ അതനെ നമ്മള് വിശ്വ ഒരാളെ അർഥ പ്രത്യേകിച്ച് ചാർജർ ഫോണും അങ്ങനത്തെ സംഭവങ്ങള ഇലക്ട്രിക്ക സാധനങ്ങളൊക്കെ നമ്മൾ നല്ല നോക്കിയിട്ടില്ല ഭയരങ്കര പ്രശ്നം പിന്നെ അവരാണ് തീരൂല അതാണ് പ്രശ്നം അവര തിരിച്ചു തരൂല്ല ന്നിട്ട് അവര് നമ്മ ഇരങ്ങള് കൊ പോയിക്കോളി കുഴപ്പമില്ല ഞൾ ചെയ്ത് വന്ന പറഞ്ഞ വന്ന
ഞാൻ പറഞ്ഞേ എനക്ക് വേണ്ട ങ്ങള് പിന്നെ ഇതാക്കി തന്നാൽ മതി പറഞ്ഞ നെ ഇപ്പം വേറെ ചേർത്ത തന്നാ മതി
അതാണ് പ്രശ്നം അവര്ടുത്ത് അവർക്ക് നമ്മള് നമ്മള് നല്ല പോലെ നോക്കിട്ടില്ലന്നുണ്ടെങ്ക പിന്നെ അവര് ഓരോന്ന് അങ്ങൊണ്ട് പറയും അത് നിങ്ങളുടെ അടുത്തുള്ള കുഴപ്പങ്ങങ്ങള് കൊണ്ടോയിടട്ട് എന്തെങ്കും കംപ്ലയിന്റ് ആക്കിയതാവ അതാണ് ഇതാണെന്നൊക്കെ പറയും ഓല്
ആ അതെ അതെ അങ്ങനെ അപ്പൊ ഇതിപ്പോ ഫോണ് ഭയങ്കര പ്രശ്നണ ഇൻക്ക് ഉം ചില സമയത്ത് നല്ല രസണ് സ്പീക്കറെ കേളിക്കില്ലട്ടോ ഒട്ടും കേക്കൂലേ മഴ പെയ്യണ പോലെയണറിം
സ്പീക്കർണല്ല ക്ഷെ നമ്മക്ക് എന്താ പറയാ നമ്മള സൗണ്ട് നമ്മൾ അങ്ങട്ട് വിളിക്കണേനല്ലേ നമ്മുക്ക് പുറത്തേക്ക നമ്മള് സൗണ്ടേക്കൂലെ പാട്ട് തൊക്കെ അതൊക്കെണ് പ്രശ്നം തീരെ സൗ ണ്ടാവില്ല ഞൻഫുള്ള ഹെഡ്സെറ്റ് കുത്തീട്ട എന്തിനല കേൾക്കുമ്പോ തന്നെ കേൾക്കലെന്നെ
അങ്ങനെ നാലഞ്ച ദിവസം ഫോ സ്പീക്കർ ഒന്നും പിന്നെ അതാണ് ഓട്ടോമാറ്റിക്കയിട്ട് നല്ല സൗണ്ട് വരും ഞാൻ പറയാ ഇടക്ക് ജലദോഷം പിടിക്കണണറിയ
അതേപോലെ പിന്നെട സംഭവം ഇതേപോലെ സ്പീക്കർ കുറേ ഒരു മാസം കഴിയുമ്പോ പിന്നിം സ്പീക്കർ പോവും അപ്പൊ ഞാൻ പറഞ്ഞുന്നിട്ടേ ആഹ് ഓക്കെന്നാ ഞാനും കുറച്ച് തിരക്കില പിന്നെ വിളിക്കട്ടോ
ആ ഹ് ശരി